ഹലോ
ഹലോ കേക്ക് കേക്കുന്ന കേക്കുന്നുണ്ടാ കേക്കന്ന് അക്ഷനൊക്കെ കഴിച്ചാ
ആഹ് ഭക്ഷണൊക്കെ കഴിക്കു ഇവിടത്തെ കഴിക്കലൊക്കെ കഴിഞ്ഞാ
ആഹ് കഴിഞ്ഞ്
എല്ലാര്ടെ കഴിഞ്ഞാ
ആഹ് എല്ല രുല്ല പിള്ളേർ സ്കൂളയിന്
ആഹ് വരാറായില്ലേ
ആ നാല് തവണയാണ്
ഉം അവര് കൊണ്ടു പോവാ സ്കൂളിക്ക് ചോറൊക്കെ കൊണ്ടു പോവോ
ഇല്ല ചോറൊ ഒന്നും കൊണ്ടൊവുനില്ല അടെ ഉച്ച ഉച്ചക്ക് ചോ ഭക്ഷണണ്ട്
അപ്പൊ അങ്ങ് ഭയ കഴിക്കൂല്ലേ
ആഹ് ലഞ്ച് കൊണ്ടൊന്ന്
ന്നാവൊ അവർക്ക് അവിടുത്തെ ഭക്ഷണം
ആഹ് കൊണ്ട പോ വറ്റല കൊണ്ടപോലില്ല കൊണ്ട പോവാ ആ
ചെല കുട്ടികൾക്ക് ഇഷ്ടുണ്ടാവില്ലേ
ഇല്ല വലിയ ഇഷ്ടന്നില്ല വാണോന്ന് ചൊന്നന്നെ പിന്നെ ആവിടുന്ന് കഴിക്കണം എന്ന് നിർബന്ധിക്കുന്ന ടീച്ചർ ടീച്ചർമാർക്കെ
ടീച്ചർമാര്ല്ലേ ആഹ് പിന്നെ നല്ല കൊഴപ്പല്ലേ നല്ല ഇതല്ലേ
ന എല്ലാം ഉണ്ടല്ലേ മുമ്പത്തെ പോലെ എല്ലാം മാത്രല്ലേ ഇട്ടിയെല്ലാം ഉണ്ടല്ലേ
നല്ലത്ണ്ടല്ലോ അപ്പൊ പിന്നെ പിള്ളേർക്ക് കഴിക്കാലോ ഉ
ആഹ് ഒരോന്ന് കഴിക്കന്ന് ഒരോന്നും കഴിക്കലേ രണ്ട് പിള്ളേരുണ്ട്
ഉം എന്തൊക്കെ ഇണ്ടെന്നിട്ട് നിങ്ങളുടെ അവിടുത്തെ വിശേഷങ്ങള്
ആ ഇങ്ങനെ പോന്ന് ഇത് മഴണ്ട് നല്ല മഴണ്ട് ഇന്ന് കൊറച്ച് മഴല്ല അടെന്താ മയണ്ടന
ആണ് ഇപ്പൊ തോർന്നിട്ടുണ്ട്
ആ അതൊക്കെ ഇന്നലെ സ്കൂള ഉണ്ടായിറ്റല്ലേ ഇന്നും മയ ഇന്ന് മയുണ്ട് എന്നിട്ട് സ്കൂളുണ്ടായി ആ അതെന്നെ ഉം
മാണ്ട കിട്ടയിട്ടില്ല കുട്ടികൾക്ക് കഴിഞ്ഞ തവണ അയിന് ആ നിങ്ങളടെ അവിടെ ആ ഭാഗംണ്ടാവും
ആഹ് അതന്നെ
നിങ്ങളടെ അവിടെണ്ടോ ആഹ് ഞങ്ങളടെ വവിടക്ക് കുറച്ച് മഴ കൊറവാ
ആഹ് അത്ന്നെ അത്ര ഇന്നണ്ടായി നല്ല മഴ
അതെ
സ്കൂൾണ്ടായി
ആ ഭാഗങ്ങളേക്കാണ് മഴ കൂടുതല്
ആ അതന്നെരീക് അങ്ങനെ ലീവ് കൊടുത്തതാ
കുടീറ്റ്ണ്ടോ
ഇല്ലില്ല ഈടെ പോഴൊന്നില്ല. അടുത്തൊന്നും പൊഴയില്ല ആ ഞാൻ ൻെറ നാട്ടില്ണ്ട് എന്റെ ഞാൻ മാപ്പിളൻ്റാടെണ്ട്. എന്റെ ഹസ്ബൻ്റിൻ്റെവിടെ ണ്ട് എന്റെ പെര്ല് പോയാല്ണ്ടല്ലോ ആ ഏടെങ്കിൽ ല്ല ബള്ളല്ലോ പിന്നെ പൊഴേല് തൂക്ക്പാലല്ല ആ ആ നല്ല കൊറഞ്ഞു ഞാൻ ന്റെ പേർക്കർള മും കൊർച്ച് മിത്തേണ്ട് ആ വീട്ട്ക്ക് കേറ്ന്ന്. വീട്ട്ക്ക് ഫുള്ള് വെള്ളാന്ന് ആ
വെള്ളാണ്ലേ ആ
കൊയ്യ എല്ലാം എടുക്കുന്നല്ലേ
ഉം.. ആ മീനൊക്കെ വരോ?
ആ വള്ളത്തിലുണ്ടാവും മീനെല്ലാം ആ പണ്ടെല്ലാം ഇണ്ടായി. ഇപ്പ ഇണ്ടാന്നറിയില്ല ഇപ്പൊ കൊറേ ആ പ്രളയത്തിന് സമയത്ത് ഞങ്ങളെ ഇങ്ങോട്ട് അങ്ങനെ ബളമർഞ്ഞീറ്റാ ആ ഇല്ല ആ അ്
എന്റെ വീട് എന്റെ വീടിന്റെ അവിടെ ഇതുപോലെ, പക്ഷെ വീട്ടിക്കൊന്നും കേറില്ലട്ടോ വെള്ളം അങ്ങനെ കേറും. നല്ല മഴ പെയ്യണം ഇത് ഇവടെ അങ്ങനെ മഴയില്ലല്ലോ പ്പൊ ഉം
ബള്ളം കേറീട്ടില്ലായിരുന്നു
ഇല്യ. വീട്ടിൽക്ക് കേറൂല്ല. പക്ഷെ നമ്മള് വീട് പാടത്തിന്റെ അവടെ തന്നേണേയ് വീടിന്റെടുത്താ പക്ഷെ ഇങ്ങനെ കേറ്റാണ് വീട് കെയറ്റത്താ വീട് നിക്കണ്. അപ്പൊ വെള്ളം ഇങ്ങട്ട് ട്ട് കേറില്യ. പക്ഷെ വെള്ളം ങ്ങനെ ന റോഡ് വരെ വന്ന് നിക്കും
ആ നല്ല മഴേണ്ടെങ്കിൽ നിക്കും ഉം..
നല്ല മഴ ണെ ഞങ്ങടവിടക്കൊക്കെ ഇപ്പൊ ഇപ്രാവശ്യം മഴ കൊറവാണ്
മഴ കുറവ്തന്നെ. ഇപ്പൊ അല്ല ഇവിടെയെങ്കും വല്യ മഴയില്ല
ആ പിന്നീ വെള്ളം കേറുമ്പോ അതില് മീൻ പിടിക്കാൻ പോണ ആൾക്കാരൊക്കെ ഞങ്ങടവിടെണ്ട്. അങ്ങനെ ഇപ്രാവശ്യം അങ്ങനെ മീൻ പിടി- ക്കാൻ മാത്രം അങ്ങനെയുള്ള മഴന്നും കിട്ടിട്ടില്ല. എന്ന് വെച്ചാ ഏറ്റുമീന് പറയും അങ്ങനെ വെള്ളം ഈ മഴ പെയ്യുമ്പോ വെള്ളം കൂടൂലേ, പാടത്ത് വെള്ളം കൂടുമ്പോ ഈ തോട്ടീന്ന് ആ തോട്ടിൽന്നൊക്കെ മീനിങ്ങനെ വരൂലോ ആ അപ്പയ്നി ഈ കുരുത്തി പറയും, അതൊക്കെ വെച്ചിട്ട് പിടിക്കും. ഉം.. ആ വലയും വെക്കും പിന്നെ ചെല പിന്നൊരു കൂട് പോൽത്തൊരു സാധനം ണ്ടാക്കും ഒ ഒരു തൊക്കെ വെച്ചിട്ട് ആ അതൊക്കെ അതൊക്കെ വെച്ചിട്ട് പിടിക്കും. പക്ഷെ ഏ ഇഷ്ടാണോ അങ്ങൻത്തെ
ആ ഇഷ്ടാ.. ഇ മാത്ര പിടിക്കാൻ ഒന്നും പോവലില്ല
ആ എനിക്കൊന്നും അങ്ങനെ ഇഷ്ടല്ലട്ടവര് തരും ഞങ്ങളുടെ അപ്പുറത്ത് വീട്ടിലുള്ളവരാ പിടിക്കുക അപ്പൊ അവര് നമുക്ക് തരും പക്ഷേ നമുക്ക് അങ്ങനെ ഇഷ്ടല്യ. ഉപ്പൊക്കെ വന്നിണ്ടെങ്കി ഉപ്പാക്കൊക്കെ കൊടുക്കും ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇൻക്കങ്ങനെ വല്യ താല്പര്യല്ല. അതെന്താന്നറിയോ ഒരു ആ പ്പൊ നമ്മള് നമ്മുടെ ഈ ഇവിടുന്ന് പിടിക്കുമ്പോഴേ ഈ ചളി- ടെചൊരു ചൊ ടേസ്റ്റ് ഒരു ചൊയ ഉണ്ടാവും അതിന് ആ ആ പിന്നെന്നാ ഉമ്മ നല്ല വൃത്തിയാ കൂട്ടാ ഈ വെണ്ണൂറൊക്കെ ഇട്ടിട്ട്
ആഹ് അതങ്ങനെ ആക്കലാ ജാറ് ഇല്ലെങ്കി ജാറന്നല്ലേ ആഹ്
പിന്നെ അതിന്റെ തോലൊക്കെ ഇങ്ങനെ ചീന്തിട്ടൊക്കെയാണ് ഉമ്മ ഉണ്ടാക്കുക അപ്പൊ കഴിക്കും അപ്പൊ പിന്നെ ആ തോല് വന്ന് കഴിഞ്ഞാൽ നമുക്ക് കഴി ക്കാൻ പറ്റില്ല മേലത്തെ തോല് ചീന്തി എടുത്ത് ഇങ് കഴിക്കും ആഹ്
എണക്കി അര് ചപ്പ ചപ്പല്ലേ
ആഹ് പക്ഷെ ആണുങ്ങൾക്ക് ഇഷ്ടാവും ആണുങ്ങൾക്ക് പൊതുവേ അതും അങ്ങനെ കി കിട്ടുല്ലല്ലോ എപ്പോഴെങ്കിലും അല്ലേ കിട്ടുള്ളൂ അപ്പൊ ആഹ്
ചെല്ല കിട്ടുന്നില്ല മാർക്കറ്റിൽ നിന്ന്
എന്റെ ഇക്കാക്ക് പരൽ മീൻ ഇഷ്ടാ ചെറുത് ആഹ് പരൽ മീൻ ഉണ്ടാവുല്ലേ
നിങ്ങ പറയുന്ന ആശാ
ആഹ് അതുചെല് നമ്മൾ ഈ പാടത്ത് തന്നെ ഉണ്ടാവുന്ന ചെറിയ ചെറിയ മീനകൾ ഉണ്ടാവും ആഹ് ആഹ് ആഹ് നടക്കല വൾത്തെ ആഹ് അതെ അത് ഇനി പരൽമീൻ എന്ന് പറയും ആ അതി അത് അതാണ് ഇക്ക കഴിക്കുള്ളൂ ബാക്കി ഒള്ളത് ഒന്നും ഇക്കാക്ക് ഇഷ്ടല്ല പക്ഷെ ഇക്കാന്റെ ഇവിടെ ഈ ഭാ അകത്തൊന്നും അങ്ങനെ ഇങ്ങനത്തെ പാടത്ത് മെല്ലേ ഇപ്പൊ ഇന്റെ വീട്ടിൽ പോകുമ്പോ
മാടത്തെല്ല ഉണ്ടോ മീനെ പാടത്തിണ്ടാന്നാ പുയലല്ലാണ്ടിണ്ടന്നാ
ആഹ് പാടത്താണ് പാടത്തില് ഈ കണ്ടത്തിലുണ്ടാവും ആഹ് ആഹ് ആഹ് അങ്ങനെയൊക്കെ ആഹ് അതില് വെള്ളം നറയുമ്പോ നല്ല ഉണ്ടാവും അപ്പൊ പിന്നെ കൃഷി ഉണ്ടാവില്ലല്ലോ
ആഹ് അതന്നെ കൃഷിണ്ടാവില്ല വെള്ളം നിറഞ്ഞിട്ട് മീൻ ആഹ് ആഹ് കൃഷിയറി ആഹ് നെല്ലിന്റെ അരി ഉണ്ടാക്കുന്ന
ഓരോ സമയത്ത് ഈ മഴ മഴ സമയത്ത് കൃഷിയുണ്ട് അതിനൊരു പേര് പറയും ആഹ് മഴ സമയത്ത് ചെയ്യണതുണ്ട് ഈ നെൽകൃഷി തന്നെ മഴ സമയത്ത് ചെയ്യണ ഒര് ഇതുണ്ട് അതിനവർ അതിനൊക്കെ ഒരു പേരുണ്ട്
വെള്ള വരുന്നെങ്കിൽ ഇതാവും എന്തല ചെറുങ്ങനെങ്ക
ആ അതെന്ന് വെച്ചാല് അതിനൊരു പേരുണ്ട് പേര് കറക്ക്റ്റ് അറിയില്ല ഞങ്ങളവിടെ പിന്നെ മഴ ഇല്ല്യാ ഇത്തപ്പ ചെയ്യണ ഒരു ഇതുണ്ട് അത് ഈ പുഞ്ചകൃഷിന്ന് പറയും അതുപോലെ പിന്നെന്താണ് പിന്നെ അതി നമ്മൾ ഈ മലയാള മാസം
ഞമ്മള ഇങ്ങോട്ട് അങ്ങനെ ഇല്ല
ആഹ് ഞങ്ങളവടെ ആഹ് എന്ന് വെച്ചാ മലയാള മാസം ഉണ്ടാവില്ലേ അത് പ്രകാരം അവര് ഓരോ അ ഓരോ മ മകരത്തില് ഒരു ഇത് പിന്നെ അങ്ങനെ ഓരോ അപ്പൊ മഴ പെയുന്ന ആഹ് അങ്ങനെ ആഹ് അങ്ങനത്തെ കൃഷി ആഹ് ആഹ് അത് അവർക്ക് ഞങ്ങള കാറില്ല കേട്ടോ പക്ഷെ ഞങ്ങടെ വീട് അവിടെ ഈ പാലത്തിന്റെ അടുത്തായോണ്ടേ ഇവര് ഇത് നെല്ലൊക്കെ ഞങ്ങടെ വീട്ടിൽ കൂടുന്നട്ട് വെക്കും എന്നിട്ട് അവിടുന്ന് തന്നെ ചാക്കിലാക്കി അങ്ങനെ ലോറിയിൽ കയറ്റി വിട ചെയ്യാ
ആഹ്
ഇപ്പോ കാണാം പിന്നെ ഇത് മു ആഹ് ആഹ് മുറ്റത്തൊക്കെ ഇങ്ങനെ കൊടന്നിടും എപ്പോഴും വണ്ടികൾ വന്ന് പോയിട്ട് വന്നിട്ടും പോയിട്ടും, അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ വൈക്കോലുണ്ടല്ലോ. ഏ നമ്മളി നെല്ലിന്റെ ബ ഏ ഇതുണ്ടാവില്ല ഉണങ്ങിയ
ആഹ് ആഹ്
നെല്ലിന്റെ ഇത് നമ്മൾ കൊയ്ത്ത് കഴിഞ്ഞാല് ആഹ് ആഹ് ആഹ് അതൊക്കെ നമ്മൾ പശുവിന് കൊടുക്കില്ലേ ആഹ് ആഹ് അതിന് വേണ്ടിട്ട് അതിങ്ങനെ ഇപ്പ കെട്ടാൻ ആഹ് ഏഹ്
ഇല്ല ഇല്ല അത് കെട്ടാൻ വേണ്ടി കെട്ടണ ഒരു,
ആഹാ ബള്ളി ആഹാ കെട്ട്.
അതിങ്ങനെ ഒരു റൗണ്ടിൽിങ്ങനെ ഒരു വട്ടത്തിൽ കെട്ടി വെച്ചിട്ട് കണ്ടിട്ട്ണ്ടാ? അപ്പൊ അത് കെട്ടിട്ടൊക്കെ നമ്മുടെ വീട്ടിൽ കൊടുന്ന് വെക്കും നമ്മള് കൊടുന്ന് വെക്കാൻ മാത്രേ നമ്മളെ വീട്ടിലത്തെ അവിടെ കൊടിന്നു വെക്കുംന്നിട്ട് പിന്നെ അവര് കൊണ്ടോകും ആ അപ്പൊ അത് കാരണം നമുക്ക് ക്കെ കാണാം. ആഹാ കാണാൻ പറ്റും, നമ്മള് ചെയ്യാറില്ല പക്ഷെ ആഹാ ആഹാ അതിങ്ങനെ പാടത്ത്, ആ് പടത്ത്ത്തെങ്ങനെ കെട്
ആടത്താേ നേരെ കാണുന്നുണ്ട്.
ആഹ് ഞങ്ങക്ക് എപ്പഴും കാണാൻ പറ്റും പിന്നെ ഞങ്ങള് കുട്ടികള് ചെറുതായാര് നെ വല്ലാതെ പോകൂല്ല വെള്ളക്കള്ളപ്പോളെ, പേടില്ലേ ആഹാ അതന്നെ. ആഹ് നീന്താനൊന്നും അറിയില്ലേ?
വെള്ളം നിന്നിട്ടിണ്ടന്നല്ലേ. ഇല്ല
ആഹാ ആഹാ ആഹാ... !
ഇപ്പല്ലണ്ട് ഇപ്പോ ആരും. നീന്താൻ ലിയ അറിയില്ല എന്നാലും പോയീൽ കുളിക്കാനല്ലോവും. ചെറുതണ്ടാവല് ആഹാ പണ്ടത്തെ പോലല്ലേയ്. ആകെ മാറി
ആഹ് ഞങ്ങള്ൾ പാടത്താ പറഞ്ഞിട്ട് കാര്യല്യ ഞങ്ങക്ക് നീന്താനൊന്നും അറിയില്ലേട്ടാ. അന്നു പഠിച്ചിട്ടില്ല അങ്ങനെ
തോട് ആ തോടുണ്ട് പക്ഷെ എന്താ വച്ചാല് ഈ പോത്തൊക്കെല്ലേ? അതിനൊക്കെ കുളിപ്പിക്കും തോട്ടിൽ കൊടുന്നിട്ട്. അപ്പോ വൃത്തി ഉണ്ടാവില്ല. ആഹാ ആഹാ അപ്പോ നമുക്ക് ഇറങ്ങനോക്കെ, കാരണം ഞങ്ങൾ പഠിക്കാനൊന്നും വിശ്വസിക്കില്ലേ
പോത്ത്.
ഉം ആ തെ അത് ആ ഞങ്ങടെ നാട്ടില് പോത്തിനെ കൊറെേ ആൾക്കാര് നോക്കും എന്ന്ച്ചാല് ഈ ഒ അങ്ങനത്തെ ഇതാണ് കൂടുതൽ ഈ പോത്തിനെ വളർത്ത പിന്നെ ഈ കൃഷി അതൊക്കെയാണ് ഞങ്ങളവിടെ അപ്പൊ അതിനെ കുളിപ്പിക്കലും മൺ വണ്ടി കഴുക്കലും ഓക്കേ ഇതിലാ. നിറയ വെള്ള ആകുമ്പോ ഈ മക്കാലത്ത് നിറയ വെള്ളാകുമ്പോ വൃത്തിയൊക്കെ ഉണ്ടാവും ക്ഷെ നമുക്ക് പേടി
പിന്നെ സമയം ആഹ... !
പിന്നെ എന്തൊക്കെണ്?
പിന്നെ വിളിക്കാ ആഹാ ആഹാ... !
ആഹാ.. !
ഓക്കേ ശരി.
ആയിട്ടില്ല ആയിട്ടില്ല പിന്നെ?
ആഹാ പിന്നെ പിന്നെന്താല്ല, കുട്ടിവിരരായി. നാലര നാലര സ മണിയാണ് ഇപ്പ നാല് മണിവാനായില്ലോ. മൂന്നെ അയിമ്പതായി വണ്ടില്, വണ്ടില് വരുന്ന ബസില്. ആ ആടു നന്ന രണ്ട് ആ ഓക്കെ ശരി വിളി